കേക്കണിലേ
ഓ ഉണ്ട് കേക്കണ്ട്
ആ എന്തൊക്കെ വിശേഷം ചായടിച്ചോ മം മക്കളൊക്കെ വന്നോ സ്കൂളിട്ട്
ആ ഒക്ക വന്ന് മേലക്കെ കൈകി അകത്ത് കേറി ചായടിച് അവിടെണ്ട് ഇരിക്ക്ണ്
എന്താ ചായക്ക് കടി
ഇന്ന് ചായക്ക് ബാട്ടപ്പുള
ആ ഭയങ്കര നല്ല ടെസ്റ്റ്‌ ല്ല സാധാനല്ലോ അത് അട അങ്ങനെ എടുത്തക്ക് ഒക്കെ ആരാ നോക്കി എടുത്ത് വക്ക ഉണക്കിങ്ങാണ്ട് മ്മേ
മമ്മ
ആ എനിക്കിഷ്ടണ് അതിന്റെ ആ ഒരു ഒരു ഇതുണ്ടല്ലോ സാധാ പൂളന്റെ ഒക്കെ നല്ലൊരു എന്താ പറയാ അത് അത് രൂല മം ആചോയ അത് പൊടിച്ചങ്ങാണ്ട് ചെലോര് പുട്ടൊക്കെ ചൂടുല്ലോ
ആ പുട്ട് ടും
ഓ
മം മം നല്ലസണ്ട് ഞങ്ങൾ നല്ലോണ്ട് വേവിച്ചാട് നല്ലോം തൂമിച്ച്
ആ റ്റെന്റെ രുചിനാവ്ന്ന് പോവൂല അത്രക്ക്‌ ഇഷ്ടാ ഇടെ ഞങ്ങള് ഇവടെ ഇവടെ എല്ലായിറ്റെം കൂടെ കടേ കൂടെ ത്ത് ചോയ്ചീന്നു
ഏഹ്
ഉം അത്രക്ക്‌ ഇഷ്ടാ
ഏ ഞങ്ങളിത് അവടെ അപ്പറത്ത് തൊളുര് കൊറച്ച്ത്ണ്ടേ
ആ പണ്ടൊക്കെ ഞാൻ എന്റെ പെരിന്ന് തീന്ന്ക്ക്ണു പക്ഷെപ്പോരു പൂതി അന്നൊന്നുംപ്പോ പൂതില്ല ഇപ്പോഴാണ് അതിന്റെ ഒരു ചോയ ഇണ്ടല്ലോ അത് വേറെ തന്നെ അതേ മാരി ചക്കക്കെ ഒണക്കൊല്ലൊ
ആഹ് ആ എന്ത് ചക്കൊണക്കും
ഉം ന്നിട്ട് അതിന്നല്ലേ ഈ മ മഴെ
അടിപൊളിയാ
നിന്ന് ഞങ്ങള് ഇന്ന് പുഴുങ്ങ്യെക്കാണ്
ഏ ഏ ഞാൻ പിന്നെ മീൻകറി ഇണ്ടായിനി മാൻണ്ടിയൊൽക്ക്അ തും പാരാച്ചാണ്ട്
ആ മീൻകറിണ്ട് പിന്നെ ഇപ്പൊ നി വടെ ചമ്മന്ത്യാണ് ഏ ഇഷ്ടല്ലാര്ക്കും കാന്താരിട്ട് തൈ ആ ഒക്കെ ഇണ്ടാക്കിച്ച്ക്കാ ആരും തിന്നിട്ടില്ല ഒക്കെ വ്ട്‌ങ്ങനെ കെടക്ക നല്ല മഴല്ലേ ന് ചോറൊക്കെ കയ്ച്ചാൻ വൈകി പണിയൊക്കെ ഒരുങ്ങിയപ്പോ നേരം വൈകി
മയയുണ്ടോ
മഴിം പൊറത്ത്കെറങ്ങാനും പറ്റണില്ല പിന്നെ അങ്ങനെ ഇരുന്ന് തൊടക്കാന തീരുമബാനൊക്കെ ഇങ്ങനെ വൈകി ആഹ് അങ്ങനക്കാക്കി മോന് പന്യാണ് ഓൻ ഇവിടെണ്ട് ഓൻ വരുമ്പോഴാണ് ഓന്ക്ക്ങ്ങനെ ചായക്കടി അതും ഇതൊക്കെ ഇങ്ങനെ വാണ്ടിയത് അപ്പൊ പിന്നെ ആ ഒരു വെ വെച് ഇണ്ട് ഓനേ പന്യായ്ട്ട് ഓൻ പോയിട്ടില്ല സ്കൂൾക്കേ അപ്പൊന്ന് പോവാത്തോണ്ട് നമ്മക്ക് തന്നെ അർജന്റ്ണ്ടാവിലല്ലോ പോയാലല്ലേ വേഗം വരുമ്പോത്തിന് ഒരു കൊള്ളൂ
അതെ
അങ്ങനെ മോളാണ് മോള്ക്ക്‌ പിന്നെ എന്ത്ണ്ടെങ്കിലും കൊഴപ്പില്ല ഇല്ലെങ്കിലും കൊഴപ്പില്ല
ആ ആ മയെല്ലാം ഉണ്ടെ കുന്നില്
ഔ ഇന്ന്പ്പോ നല്ല കാറ്റും മഴെം പെയ്തിപ്പോ ഒന്ന് തോർന്നിട്ട്ള്ളോ ഉം ഇപ്പൊ സ്കൂ ഈ സ്കൂളൊക്കെ വിട്ടയ്ഞ്ഞ് നല്ല കാറ്റടിച്ചു അപ്പ ആ ഇവടെ വെയിലൊന്നുല്ല പക്ഷെ ഞാനൊന്നും ഒറങ്ങനെ ഒറങ്ങിയതാ അതിലണ്ട് കുട്ടി നല്ല കാറ്റ്ണ്ട് ഉമ്മപറഞ്ഞു അപ്പോഞാനാവടെ തുണ്യോ ള് കെട്ട്യാനു അപ്പൊ ഞാനോടി പോയ് അതൊക്കെ ചാടിതാ അത്രക് കാറ്റ് പേടിച്ചിട്ടോ മഴ ആ ഒരു കാറ്റോട് കൂടി മഴ തീർന്നു പെയ്തു ന്നിട്ട് മക്കളൊക്കെ എന്ത് ചെയ്യണു പൊറത്ത്കോവിലേ ല്ലോല്ലേടെ പെരന്റെ ള്ളില്ണ്ടാവുലേ മഴആയതോ മറ്റേത് എയിലെ പോയി പോയതൊന്നും അറിയില്ല
ഉം ചെറുതിനിനാണ് പിടിച്ചച്ചാ നിക്കാത്തതേ ഓന് മൂന്ന് വയസാണേ ഉള്ളൂ ഓൻ ഇതിലെറങ്ങി കാല്മേ ചള്യക്കി എലങ്കട് കേറും പിന്നെ ഇതിലങ്കട്‌ ഇറങ്ങും അയ്ലെ ഒരു സൈട്‌ ക്കളുണ്ട് ഓനുണ്ട്
ആ ആ ആ ഇവടെ പിന്നെ പൊറത്ത് ത്ക്കെറങ്ങാൻ അയക്കാറ്റാണ് സൈക്കിള്ളൊന്നും അറക്കായിട്ട അല്ലെങ്കി ഇപ്പൊ എപ്പോള്ളോ പോയിന്നി കൊറച്ചണ് റോഡ് ആണേന്നും മെയിൻ റോഡ്.
മ് ആ
ഇതെന്താ ആ അയെന്താന്നോ കൊറച് പേരടങ്ങി നിന്നാലെയ്
മ് മം
ഇവടെ ഫുള്ള് തിരക്കൂടല.
മം മം ഇവടെ പിന്നെ മെയിൻ റോഡല്ല. ന്നാ റോഡാണ് പക്ഷെ വണ്ടി വെരും അങ്ങനത്തെ ഒരു ഏ ഇറക്കാണ് റോഡ് അ ഞങ്ങളെ അവിടെണ് ഞങ്ങളെ വീ അവ്ടെ കേയറുമ്പോ തന്നെ ഇറക്കാണ് റോഡ് അപ്പോ കുട്ടികളൊക്കെ പേടിയാണ് ഉം എല്ലാരും പറയും. ഓ പറിം. ഇറക്കാമ്പോ വണ്ടിപുട്തം കിട്ടൂലറഞ്ക്കണ്ടേയ് ന്നാളിപ്പോ ഇതേപോലെ പത്രത് കണ്ടീലെ ഒരു ന്യൂസ് ബ് എന്താ ആ ബസിന്റെ മുന്നില് പേരക്കാര് ആരും അറിഞ്ഞിട്ടില്ലാരുറിഞ്ഞിട്ടില്ല ർ ഞ്ഞു റോട്ട്മ്മേ വെന്നിരിക്കണത്. ഡ്രൈവർ ഇട്ത്ത് കൊണ്ടോയി കൊട് ത്തപ്പോളാണ്
കുട്ടിയാൾ മ്മളെ കണ്ണ് വെട്ടിച്ച് ഓല് മാറും എയ്ലെ പൂണ് ഞമ്മക്കറില്ല ഓലെ പിന്നാലെ ഞമ്മളെ രണ്ട് കണ്ണ് എപ്പള്ളും മാണം. എത്തൂലന്നാലും എത്തിപ്പെടാൻ കയ്യൂ ആരൊക്കെ വീട്ടിലിണ്ടെങ്കിലും സുഖാണ് ഇണ്ടെങ്കിലും. കണക്കെന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിയ്പോ ഓര് പോവാൻ കെരുതിയൊര് പോവും.
ഏ പോവെയ്. ങ്ങനെ പീടിയന്റെയൊരു മുന്നിലെയ്നിം ഞങ്ങളത് ക വീട് അന്ന് ഇതേപോലെ ചെറുതായെന്ന്. മൂത്തച്ഛന്റെ കുട്ടിയൊക്കെ മുട്ടുത്തി ചെന്ന്. മ്മൾ റോഡിന്റെ നട്ക്കി ഇരിക്കിണ്ട് അപ്പൊ ഒരാൾണ്ട് വിളിച്ച് കൊണ്ടെന്നരാ.
അ ആ. ഞാൻ കണ്ടത് അപ്പ പേടിയാവ കണ്ടിട്ടെന്നെ വല്ല്യ മെയിൻ റോഡും.
ആ അതെ അത് മെയിൻ റോഡണണേ ആ പേടിയാവ കണ്ടിട്ടെന്നെ.
ന്നിട്ട് ഞ്ഞിപ്പോ ആ കുട്ടികളെ ഉം. പേടിയാണ് ആ.
പിന്നെ നോക്കി നോക്കി നിന്നിട്ടല്ലേ നമ്മൾ ഇതാവുള്ളൂ.
ഓര്ക്ക്പ്പൊതറീല കുട്ടിയാക്ക് തട്ടോ ഇല്ലേ ഒന്നും അറിയില്ലല്ലോ?
ഞാനാ ആ ഡ്രൈവറൊക്കെ കണ്ടോണ്ട് കഴിച്ചിലായിലെ.
ആ എക്കം. പഠിക്കാനൊക്കെ ഇരിക്കോ വൈകുന്നേരയാ?
ആ ഇഞ്ഞു മരിബാങ്കൊടുത്താൽ പിന്നെ പഠിച്ണ സോലായി.
ആഹ്.
ന്നാ അയ്ക്കോട്ടെ.
ങ്ങൾ നാടൻബാഷേണല്ലോ? അല്ല ഞമ്മളൊക്കെ അതേപോലെ തന്നെയാണ്. ഇന്നാലും എ പിന്നെ ഇപ്പൊ ഞമ്മളെ വീട്ടില് ഇമ്മാ രൊക്കെണ്ടെങ്കിൽ ഇമ്മാർ പറീണത് കേട്ടതന്നെല്ലേ ഞമ്മളഅയന്നല്ലേ പറയാ.
ആ അതെ.
ഇൻക് ഇങ്ങളാണോ. വാട്ടപ്പൂപൂളആണ് പറഞ്ഞപ്പോ തെന്നെ എനിക്ക് തോന്നി അവിടെ. ടെ ഞമ്മളൊരു പയഞ്ചൻ ഇൻക്ക്ശ്. റ്റാണ് ആ ഇൻക്ക് തോന്നി കാരണം ഇൻ്റെവിടെ ഇന്റെ അമ്മായിഇമ്മ അങ്ങനെ എല്ലാതും ഇട്ത്ത് വെക്കും ആ ബുക്ക്‌. പൂളൊക്കൊ വാട്ടി ഇടത്തെക്കും ചക്ക ഒണക്കി എടുത്ത് വെച്ച്ക്കുണ് അങ്ങനെ ചക്കക്കുരുന്നും നമ്മളൊക്കെ. ചക്കെന്ന ആ തൊടൂക്കാ ഇടും. ഇമ്മ ഓരോ കുരു കഴുകി പെറുക്കി ഒണക്കി കവർ. ല്കെട്ടി കൊണങ്ങാതെ വെക്കൂല അത് ഒണങ്ങീട്ടെള്ളൂ കവറ്. പൂക്കുംന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് ചക്കക്കുരു വേണോ വേണോ ഇണ്ടോ ഇണ്ടോന്ന് ഞങ്ങൾ അങ്ങോട്ട് ചോദിച്ചു ഇമ്മാനോട്. ഞമ്മക്ക് ഇടുത്ത് വെച്ച ഞമ്മക്ക് എത്ര കാലം ഉണ്ടാവും നമ്മക്ക് ചക്ക കൊണ്ടരുമ്പഴേ മള് അത് തൊടുക്ക് ഒറ്റത്തട്ടാ. ഇവിടമ്മ അങ്ങനെയാണ്. ആഹ് അതന്തൊ പൊടിച്ച് മണ്ണിലോ
അങ്ങനെഎന്തോ ഈ കുടക്കേലൊക്കെട്ടക്കലുണ്ട് വള്ളാവാത്തെ
ഏ ഇവിടെമ്മൊക്കെ അടുപ്പിന്റെ. അടുപ്പിന്റെ ഇതിൽ ഇട്ടക്കും ന്നിട്ട് അടുപ്പിൻകണ്ണിലിട്ട്കാണ്ട് ഉണക്കി കവറില് കെട്ടി വെക്കും. ക്കെ ഇനിയിപ്പോ ഒരു കൊക്കോനൊക്കെ വീട്ടില് കൊക്കോനൊക്കെണ്ട് അതൊക്കെ തിന്നാണെങ്കിൽ അതിന്റെ കുരുക്കെ എന്ത് ചെയ്യുന്നോ ആ അടുപ്പിന്റെ ഇതിലിട്ട്കാണ്ട് ഉണക്കി പിന്നെ അങ്ങോട്ട് ചോക്ലേറ്റ് ഒക്കെ ഇണ്ടാക്കും. അയന്നെ വീട് സാമുക്ക് സാധാ നമ്മളെല്ലാരും പഞ്ചസാര പറ്റിയൊരു പഞ്ചസാര ചേർക്കാ ഇനി എന്താ മ്മളാ അയിന്റെ കളറ്ണ്ടല്ലോ പൊടി അത് നമുക്ക് കിട്ടും കൊക്കോ പൗഡറ്. ആദ്യം മ്മക്ക് എന്താ നമ്മള് നല്ല ഒണക്കി പൊടി ച്ച് ഞങ്ങള ക്കെ അത് കൊക്കത്ത്ങ്ങട് ഈമ്പി ങാൻട് പുറത്തക്ക് എറിയുമ്പോ അതൊന്ന് എറിയില്ലെക്കെ ബടൊരു പത്രത്തില് ഇട്ടെക്കും ട്ട് മ്മ നല്ലോ കഴുകും ന്നിട്ട് അടുപ്പിൻ്റടക്ക് കൊടന്ന് ഒണക്കും. ന്നിട്ട് കുട്ടിളെ അത് അയ് എന്താച്ചാല് നമ്മളെ സാധാ ചോക്ലേറ്റ് വരുന്നമാരി അതിനു വേറെതാണ് അയില്ക്ക ക്ക്ണ്ടാവും ഇത് വേറെ ചേട്ടനാ ഒരു നമ്മള് ഒരു പ്രകൃതിദത്തമായ ഒരു തല്ലേ ആ അപ്പൊ നല്ല രസാണ അപ്പൊ അങ്ങനെ കൊറെ ഇടുത്തക്കും ഓരോമ്മമ്മാരുണ്ടാ ഉമ്മാൻ്റെ ഉമ്മ അങ്ങനേർന്നു
ആഹ്
ച്ച് പോയി അങ്ങനെ എല്ലാത് ന്നും മാരിയക്ക് ഒരു മുളക് കാന്താരി കാന്താരിക്ക് പല ഇപ്പ ചീരുളക് പറയും ചീനാ പറങ്കി ആഹ് ചീനാ പറങ്കി ചെല എടുത്ത് കാന്താരി ചെല ചീനാ പറങ്കി ചീരളക് അരേ കൊറയും ആ ഇവിടെ ചീനാപറങ്കി ഉമ്മങ്കട് സുർക്കേലിട്ടക്കും പിന്നെ കൊറെ കാലങ്ങള് കൊറെ കിട്ടണക്കെ കൊണ്ട ന്നിട്ടേക്കും അന്ന മാരി നാരങ്ങക്കെ നമ്മള് അ രങ്കിലും വരുമ്പോഴൊക്കെ വെള്ളം കലക്കുമ്പോളെ ആ നാരങ്ങന്റെ തൊലി ഇണ്ടേന്നോ അപ്പൊ തന്നെ മുറിച്ചുങ്ങാണ്ട് ആ സുർക്കേല് ഇട്ടക്കും ആ കാന്താരിൻ്റെ അയിലോ അല്ലെങ്കിൽ വേറെ ഇട്ടക്കും അങ്ങനെ ഇട്ട് കാണ്ടല്ലേ ആദ്യം സുർക്കില് ഇട്ടൊന്ന് വെന്ത്ട്ട് ആന്നിട്ട് ഞാന അങ്ങനെ ഇട്ടച്ച് പക്ഷെ അത് അങ്ങനെ തിന്നാന്നെന്നെ നല്ല രസ സാ
ആഹ്
ഞാന് എടക്ക് എടുക്കും അയ്മക്ക് ആ കാന്താരിന്റെ എരി ക്കെട് പിടിച്ചിട്ട് നല്ല രസാണ് മറ്റേ നാരങ്ങച്ചാറ് നിക്കിഷ്ടല്ലാത്ത ഒരാളാണ് ട്ട ഞാന് പക്ഷെ അങ്ങനെയൊക്കെ തിന്നുമ്പോ ച്ച് ഇഷ്ടാണ്
ആണല്ലേ ഇവിടെ കുട്ടികളാണ് മറ്റേ ഇതൊക്കെ ചാമ്പക്കൊക്കെ സൂർക്കെട്ടക്കണ്
ആഹ് ആ അവിടെ അച്ചാറക്കെ ഇണ്ടാക്കോമ്മ
ഉമ്മല്ല ഞാൻ ഇണ്ടാക്കും അച്ചാറും തൊക്കെ ഞാൻ ഇണ്ടാക്കല്
ഏ ഇവിടെ എല്ലാം ഇണ്ടാക്കും ഇണ്ടാ എല്ലാം ഇണ്ടാക്കിവക്കും ഊണായാലും ചക്കായാലും മാങ്ങായാലും ഒക്കെ എല്ലാം ഒരു ഒരു യ ഞമ്മുക്കൊന്ന് അത്ര വലിയ അയ് നോട്ന്നരു ഓൽക്ക് പ്പോ ഓല് അങ്ങനെ പണ്ട് അങ്ങനെ ജീവിച്ചോരല്ലെ അതൊക്കെ തിന്ന് കാണ്ട് വോഓൽകാലൊഅറിയും ഞമ്മക്ക് നമ്മക്ക് പതൊക്കെ നിസാരം
മ്മ് പണ്ട്തേപോലെ ചക്കയൊക്കെ മ്മള് മറ്റേ ചൗണി അടക്കി ചെ ത്തലല്ലേനോ
ആഹ ഇപ്പൊ ക അങ്ങെ ഇപ്പൊ ക്കെ ചൊള തിരിച്ച് കാണ്ടല്ലേ കിട്ടുള്ളൂ ആ മടലൊക്കെ ആഹ മുള്ള് ഒഴിവാക്കിട്ട് ങ്ങനെ കൊത്തി കൊത്തിരിയും ആ ഇപ്പൊ അങ്ങനെയൊന്നും അല്ലല്ലോ
മ്മ്ല്ലാ. അപ്പൊ പണ്ടില്ലോല ആ ചക്കത്തിന്നലൊന്നും പ്പല്ലോൽക്ക ആർകുല്ല
പണ്ടത്തെ ആ രസം ഒന്നിനോടുല്ല പ്പൊ കൊറ്റ ച്ചോളാക്കി ആണ്ട്അരിയു ഹ് ന്നിട്ട്ത് ഫ്രിഡ്ജിൽ വെക്ണ് തലേന്ന് വെക്ണ് അങ്ങനെയൊക്കയ അന്നാണ അപ്പൊ പാവും ചെയ്യും. അന്നൊക്കെ സമയ ഇഷ്ടം പോലെണ്ട ഇന്ന് അർന്നാല് സമയല്ലല്ലോ ന്ന ശേരിയിട്ടോ വിളിക്ക